ആഹ്
ആഹ് ഹലോ
ആഹ് പറഞ്ഞോ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ
ഓഹ് ഫുഡൊക്കെ കഴിച്ച്. അങ്ങാനെ കറി മീൻകറി. ഉപ്പേരി
ഉം. എന്ത് മീനാ?
മുള്ളൻ.
മുള്ളൻ ആഹ് നത്തോലി പോലെ. നത്തോലിയാണോ?
നെത്തോലി അല്ല മുള്ളൻ അത് വേറെ തന്നെ നെത്തോലി വേറെ തന്നെ.
ആഹ്
ആഹ് അത് കറിവെച്ച് ഇങ്ങക്ക് എന്തെനു സ്പെഷ്യല്? ആഹ് ചിക്കൻക്കറി മസാല ഇട്ട് വെക്ക ചെയ്യാ? അല്ല തേങ്ങ അര്ച്ച് വർത്തര്ച്ചോ?
ആഹ് മസാലയിട്ട് വെക്കുന്ന ചിക്കൻ കറി. ഞാൻ ഹോസ്റ്റല്ലാ അപ്പൊ അവിടുത്തെ അവിടെ ഇങ്ങനെ മസാല ഇട്ട്
ആഹ് ഹോസ്റ്റൽ എന്തിനാ പഠിക്കണേ?
ആ ജർമ്മം പഠിക്ക ജർമ്മൻ ഭാഷ
അതെന്താ?
ആഹ് നമുക്ക് ജർമ്മനിയിൽ പോവാൻ വേണ്ടി ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് അവിടെ പോവാൻ.
ആഹ് എന്താ കഴിഞ്ഞത് ഇപ്പോ എന്ത് പഠിച്ചു കഴിഞ്ഞതാ?
പ്ലസ്ടു കഴിഞ്ഞിട്ട്
പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇവ ഈ വർഷം പ്ലസ് ടു കഴിഞ്ഞതാണോ?
ആഹ് കഴിഞ്ഞ വർഷം ഞാൻ പഠിച്ചു ജർമ്മൻ പഠിച്ച് കഴിഞ്ഞു ഇപ്പോ പ്രോ ജർമ്മനിയിൽ പോകുന്ന പ്രോസസിങ്ങ് നടക്കുവാ
ആഹ് എന്ത് എന്താ പഠിക്കാൻ പോണേ ജർമ്മനിയില്? നേഴ്സിംഗ് പഠിക്കാൻ അവിടെ എന്തോ ഫീസ് എളവ്ണ്ടെന്ന് തോന്ന്ണ്ട് ല്ലേ
ആഹ് അവിടെ ഫ്രീ ആ നമുക്ക് ഫീസ് ഇല്ല പിന്നെ നമ്മൾ പഠിക്കുമ്പോ ഓരോ മാസം നമുക്ക് ഇങ്ങോട്ട് സ്റ്റൈഫല്ല് കിട്ടും.
ആഹ് ശരി അപ് അന്നപ്പം പിന്നാഹ് ഈ ഭാഷ എവിടുന്നാ പഠിക്കാൻ എവിടാ കോയ്‌സെയ്യണേ?
ഞാൻ പഠിച്ചത് ആഹ് ഏഹ് തിരുവനന്തപുരത്തായിരുന്നു പക്ഷെ അവിടെ നല്ല ഫീസ് ആയിരുന്നു. പിന്നെ ഞാൻ പഠിപ്പോ എക്സാം ഒക്കെ പാസ്സായി ഇപ്പ ഒരിടത്ത് ഞാൻ പഠിപ്പിക്കുവ.
പഠിപ്പിക്കയാ ആഹ് അത് ശരി. ആള് പുലിയാണ്.
ഓഹ് മക്കള്ണ്ടാ പ്ലസ്ടു കഴിഞ്ഞെ?
ആഹ് പ്ലസ് ടുന് പഠിച്ചോണ്ട് ക്ക കഴിഞ്ഞില്ല.
ആഹ് ചോയിച്ച്ണേട്ടപ്പ തോന്നി. മോളാണോ മോനാണോ?
ഓഹ് മോളാണ്
ഉം ഉം ഏതാ മോള് പട് എടുത്തെ പ്ലസ് ടു നോ?
പ്ലസ് ടു നോ അവ എട്ത്തെ ഇപ്പം പിന്നെ സയൻസ് ആണ്.
ആഹ് ആഹ്
സയൻസാണ്. അപ്പോ ഇനി എന്താ അറീല്ല ഭയങ്കര എക്സാം ഒക്കെ നല്ല കട്ടിക്കലല്ലേ?
ഉം അത് ഞാൻ ഇ കഴിഞ്ഞ വർഷം എറങ്ങി
ആഹ് അപ്പൊ നഴ്സിങേനി താല്പര്യം അവിടെ ഇങ്ങനെ പിന്നെ വരാനൊക് ക്ക ബുദ്ധിമുട്ടാവുലെ അവിടുന്ന്?
ആഹ് നമുക്ക് നമുക്ക് പാ പഠിക്കുന്ന ടൈമിൽ ഒരു മാസം ഒര്ല് ഒന്നര ലക്ഷം രൂപ നമുക്ക് സ്റ്റൈഫിന്റ് കിട്ടും. അപ്പം നമ്മടെ ചെലവെല്ലാം കഴിഞ് നമുക്കൊരു മു പ്പത് നാപ്പത് അമ്പത് രൂപൊക്കെ കണക്കിലയക്കാൻ പറ്റും.
പഠിച്ചുകൊണ്ട് നിക്കുമ്പം തന്നെല്ലെ പിന്നെ സേഫ്റ്റിയിക്കു സേഫ്റ്റിയാണോ
ആഹ് വേറെ കൊഴപ്പൊന്നുല്ല നമ്മുടെ താ സേഫ്റ്റിയൊക്കെ ഇവിടുത്തെ നിയമൊന്നും അല്ലല്ലോ പുറത്തൊക്കെ നമ്മൾ കൊറ ച്ചൂടി ഇൻിപെൻഡന്റ് ആവു പിന്നെ നമുക്ക് നാട്ടി വരണം നമ്മള് ഈ സേവ് ചെയ്യുന്ന ഒരു മാസം നമു അമ്പത് രൂപക്ക സേവ് ചെയ്യാൻ പറ്റില്ല ആഹ് പൈസ സേവ് ചെയ്യ വരാം നമക്ക് വെക്കേഷൻക്കെണ്ടാവും ഒരു മാസം ആ വർഷത്തില ഒരു മാസക്കെ ആന് ഇണ്ട്ണ്ട് അപ്പ ആഹ് സമയത്ത് നമുക്ക്
എത്ര വർഷത്തെ മൂന്ന് വർഷത്തെ കോഴ്‌സ്
മൂന്ന് വർഷം കഴിഞ്ഞ പിന്നെ നമുക്ക് എക്സാം പാസ്സ് ആയ പിറ്റേന്ന് തന്നെ ജോലിക്ക് കേറ
ആഹ് അത് ശരി
ഉം അങ്ങനെ
ഏഹ് അപ് ഏ
ഒന്നുല്ല ഒന്നുല്ല
ആഹ് ഒക്കെ പഠിച്ചക്കണ നല്ലതാണല്ലോ അങ്ങനെ കൂടുതൽ ഓരോരുത്തരെ വിളിക്കുമ്പോ ഓരോ അറിവുകൾ ഓരോ മേഖലയിൽ കിട്ടും. എട്ടത്
ആഹ് അതെ ഇതുകൊണ്ട് അങ്ങനെ ഒരു പ്രയോജനണ്ട്.
ആഹ് അങ്ങനൊരു പ്രയോജനണ്ട് അപ്പൊങ്ങനെ വിളിച്ചു നോക്കുമ്പോ പല ഫുഡ് ഇണ്ടാക്കുന്നതും ഞമ്മക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളും ഒക്കെ തിലൂടെ പഠിച്ചുണ്ട് ഇത് സംഭവം നല്ലൊരുപകാരാണ് ആഹ് പിന്നെ
ഹലോ
ആഹ് പിന്നെന്താണ് പിന്നെ നഴ്സിംഗന്നെ ആയിരിക്കുംല്ലേ കൂടുതൽ താല്പര്യപ്പെട്ടിനെ
ആഹ് എനിക്ക് മെഡിക്കൽ ഫീൽഡ് ആയിരുന്നു ഇഷ്ടം അങ്ങനെ നേഴ്സിംഗവുമ്പോ കൊഴപ്പില്ലല്ലോ നമുക്ക് ഒരു ജോലി ഒറ
ണ വേണോ
ഇല്ല പ്ലസ് ടൂന് നമുക്ക് പാസ്സായാൽ മതി മാർക്ക് നമുക്ക് ഈ ജർമ്മൻ നമ്മുടെ ഈ ഭാഷ പഠിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്ലസ് ടുവിന്റെ മാർക്കൊന്നും വലിയ ഇതൊന്നുമല്ല പ്ലസ് ടു ഇപ്പൊ ഏത് സ്ട്രീമായാലും കുഴപ്പമില്ല
ആഹ് അത് ശെരി അപ്പൊ ഇതിന്റെ കൂടെ ഈ പിന്നെ മോ ന്റെ മോളൊക്കെ ഞാൻ കാണണണ്ട് ഞാന് ആദ്യം ഒരു ഡൂൽ ഇൻകോന്നൊ അങ്ങനെ എന്തോന്നോ പറഞ്ഞൊര ആപ്പ് കേട്ടിട്ട് അയില് കൊറിയൻ ഭാഷൊക്കെ പഠിക്കണ്
ആ കൊറിയൻ അതിൽ തന്നെ നമുക്ക് ജർമ്മനക്കെ പഠിക്കാം പക്ഷെ അതിൽ മാത്രമായിട്ട് പഠിച്ചാലന്നും നമുക്ക് പറ്റില്ല നമുക്ക് നമുക്ക് അത്യാവ നന്നായി സംസാരിക്കാൻ പറ്റുന്ന ഒരു ലെവൽ ആവണം ജർമ്മന എവൺ ആഹ് അത് നമ്മ എവിടേലും ഇസ്റ്റ്യൂട്ടിൽ ഇപ്പ കൊറ എല്ലായിടത്തുംണ്ട് ഇൻസ്‌റ്റ്യൂട്ടിൽ എല്ല ജില്ലകളിലും ഉണ്ട് കേരളത്തിലും കേരളത്തിന് പുറത്തും ഒക്കെ ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് കള് എടലും നല്ലരിട ത്ത് ചേർന്ന് കഴിഞ്ഞാല് മോൾക്ക് ഹ് പ്ലസ് ടു കഴിഞ്ഞ എട്ട് മാസം മതി കോഴ്സ് കൃത്യമായിട്ട് പഠിക്കിയ പിന്നെ നമ്മള് നന്നായിട്ട് എഫക്ട് ഇടണം എന്നാലും നമുക്ക് എക്സാം കുറച്ച് പ പാടന്നല്ല നമ്മള് നന്നായി എഫക്റ്റ് എടുത്താൽ നമുക്ക് പാസ്സ ആവാൻ പറ്റും
ആഹ് അത് ശെരി
ആഹ് ഉഴപ്പാ നിക്കരുത് എന്നെ ള്ളോ നമ്മള് ഒഴപ്പമൊന്നും ചെയ്തില്ല പാസാവും പാസായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജർമ്മനിയിൽന്ന് തന്നെ അടു സ്കൂൽ നിന്ന് ഇറർവൂ ഉണ്ടാവും നമ്മടെ ഭാഷ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓക്കെ ആണെങ്കിൽ നമുക്ക് ബോംബിന് പഠിക്കുന്നതിനും പോകുന്നതിനും കൂടി എല്ലാം കൂടി ചെലവ് വരും അല്ലാണ്ട് നമുക്ക് ചിലവൊന്നുമില്ല നമ്മളിപ്പോ ഈ പഠിക്കൻ പോകുന്നതിന് ചിലവ് നമുക്ക് അവിടെ പോയി പഠിക്കുമ്പോ തന്നെ നമുക്ക് പൈസ ഉണ്ടാക്കിയത് വീട്ടാം
ആഹ് അത് ശരിയാ
ഉം പാർടൈം ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ സ്റ്റൈഫന്റ് കിട്ടും
ആഹ് ആഹ്
ഉം അങ്ങന അവിടുത്തെ ഒരു പഠനരീതി
ആഹ് ആർക്കറിയാം ഞ്ഞിഅതൊക്കെ ഞാൻ ജർമ്മനിയില് ഫ്രീയാണ് അങ്ങനെ ഞാൻ കേട്ട്ക്ക്ണ് പക്ഷെ ഇതൊന്നും എനിക്ക് അറിയില്ലേനി ഇങ്ങനെയൊക്കെ ഒരു സംഭവംഒക്കെ അതുകൊണ്ട് അത് പഠിക്കാൻ പറ്റി ഉം പിന്നെക്കെ
താല്പര്യം
മോൾക്ക് ഓപ്റ്റോമെട്രി ആണ് ഓള് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണേ
ഉം മോൾക്ക് നീറ്റ്
ഇല്ലില്ല നീറ്റൊന്നും എഴുതി എഴുതണ്ല്ല ട്യൂഷനൊന്നും പോക്ക് ഒന്നും ഇല്ല സയൻസ് എടുത്ത് അത്രേയുള്ളു ഇനിയിപ്പോള് പറയും എനിക്ക് ഒപ്റ്റോമെട്രി പഠിക്കണം എന്നാ പറയണത് സ്കോപ്പ് കുറവാണ് പക്ഷെ
ഒപ്റ്റോമെട്രി പഠിച്ച ആൾക്കാരും ഒക്കെ ഇപ്പോ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നത് എന്നെ പിഠിപ്പിച്ചൊരു മിസ് ഒ പ്റ്റോമിട്രിസ്റ്റ് ആയിരുന്ന് മിസ്സ് അത് കഴിഞ്ഞ് ജർമ്മൻ പഠിച്ചു പുറത്ത് ജർമ്മനിൽ പോയി ജോലി ചെയ്യാൻ വേണ്ടി നോക്കുന്ന പക്ഷെ ആഹ് കുറച്ച് പാടാ നമുക്ക് ഓപ്റ്റോമെട്രിസ് നമ്മളിപ്പോ ഈ ഒപ്റ്റോ അവിടെ ഈ ഫീൽഡ് വലിയ സ്കോപ്പ് ഇല്ലല്ലോ അതുകൊണ്ട് കുറച്ച് പാടാ കേറിപോവാൻ വേറെ കൺട്രീസിലൊക്കെ സ്കോപ്പ് ഉണ്ട് ജർമ്മനി മാത്രമല്ല ഒരുപാട് കൺഡ്രീസ് ഉണ്ടല്ലോ
ആഹ് ഒപ്റ്റോമെട്രി അത് പിന്ന
മോക്ക് താല്പര്യപ്പെടാൻ കാരണം ഓക്ക് ഭയങ്കര പേടിയാണ് ബ്ലഡ് അതോള് സയൻസ് എടു ത്തെന്നെ ഉള്ളു ബ്ലഡ് അങ്ങനത്തൊക്കെ ഭയങ്കര പേടിയാ
ആഹ്
ഡയാലിസിന്റെ അതൊന്നും ഇഷ്ടല്ല പിന്നെ എക്സറേ സ്കാനിങ് അയിന്റെ ആ സംഭവം അതും ഇഷ്ടല്ല ലേബ് തീരെ ഇഷ്ടല്ല അങ് അങ്ങനെയാണ് അവൾ ഇത് ചൂസ് ചെയ്ത് വെച്ചത് അപ്പൊ ഈ വർഷം പ്ലസ് ടു ആണ് ഇനിപ്പത് കഴിയണം മാർക്കും വേണ്ടേ
ആഹ് ആഹ് ആഹ് പ്ലസ് വണിൽ എങ്ങനെ ഉണ്ടായിരുന്നു മോൾക്ക്
പ്ലസ് വണ്ണ് കുഴപ്പില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇനി അതിന്റ റിസൾട്ട് വന്നിട്ടും ഇല്ല
ആഹ് എപ്പഴാ വരാ
അത് ഈ പതിനഞ്ചാം തീയതി വരും
ആഹ് ആഹ് അപ്പൊ വെയിറ്റിങ്ങാ റിസൾട്ട് ഇല്ലേ
ആഹ് വെയിറ്റിങ്ങാണ്
ഉം ഉം
പിന്ന അപ്പത് കയിഞ്ഞൊക്ക്യാലറിയാം എന്താ സ്ഥിതീന്ന് പിന്ന ചപ്പൊ ഫുഡൊക്കെ
ഫുഡ് ഇപ്പൊ കഴിച്ചന്നേഉള്ളൂ
എന്തണ് അവിടെന്താണ്ടാവല്
അവിടെ ചോറും ചിക്കൻകറിം ഞാൻ പറഞ്ഞില്ലേ
ആഹ് അതോണ്ട് പിന്നെ ഒന്നും ഇണ്ടാക്ക ഒന്നും വേണ്ടല്ലോല്ലേ
ആഹ് അതൊന്നുംവേണ്ട അവിടുത്തെ ഫുഡ് കഴിച്ചാതി
ഇഷ് രാവിലെയൊക്കെ എന്താണ്ടാവല്
രാവിലെ എന്തെലും ഉപ്പ് ഇന്ന് ഉപ്പുമാവായിരുന്ന് പുട്ടൊ ഉപ്പ്മാവോ ദോശ അപ്പം എന്തെങ്കിലും
ആഹ് അത്ശരി
ഉം അവിടെ എന്താർന്നുരാവിലെ.?
ഇവിടെന്ന് രാവിലെ വെള്ളപ്പും ഏഹ് പട്ടാണിക്കറിയും. ഗ്രീൻപീസ്.
ആഹ് ആഹ് ഗ്രീമ്പിസ് മ്ഹ്.
ആ അത് കറിംവെച്ച്. രാവിലെ ഉച്ചക്ക് മീൻകറി. ഉപ്പേരി ചോറ് ചക്ക ചക്കവെച്ചിനി.
ആഹ് ആഹ് ആഹ്.
അപ്പൊ അതും കൂട്ടിയടിച്ച് ഇനി രാത്രിലെത്തേക്ക്. ക്കെ അയിന്റെ ബാലൻസ് ഒക്കെണ്ടെനി വേണ ഓരോ മൊട്ട പൊരിക്കോം മ് എന്തെങ്കിലൊക്കെ. ക്കെ സോയാബീൻ എന്തെങ്കിലൊക്കെ പൊരിച്ചടിച്ചയിന്റെ കൂട്ടത്തിൽ. തട്ടിവിടും. ആ പിന്നെ രാവിലെ റെപ്പീറ്റ്യ്ത് വരാനായില്ലേ നമ്മക്.. ക്ക് അത് മാത്രേ ചിന്തിക്കാനുള്ളല്ലോ. വീട്ടില് പിന്നെ.